എന്താ വർത്താനം
നല്ല വർത്താനം എന്തൊക്കെയണ്ട് അവിടെ
സുഖാണ് സുഖാണ് അങ്ങനെ പോണൂ
ഉം മോനൊക്കെ എവിടെ
മോന് കളിക്ക അവന് സ്കൂള് തുറന്നിട്ടില്ല സ്കൂളിഞീ ആഹ് നാളെയാണ് തുറക്ക അവിടെയൊക്കെ തുറന്നോ സ്കൂള്
ആഹ് ഞമ്മള് അവടെ ജൂൺ ഒന്നിന് തൊർന്ന്ണ്ട്.
ഓഹ് ബാഗും ബുക്കും ഒക്കെ വാങ്ങിയോ?
ആഹ് അതൊക്കെ ആഹ് തലേന്ന് വാങ്ങി ഇപ്പം ഓരോ മോഡല് ബാഗുകളാണല്ലോ സ്പൈഡർമാൻ്റിം അങ്ങനക്കെ. ആഹ് എന്റെ ഇന്റെ കുട്ട്യേക്ക് ഹൾ ക്ക് സ്പൈഡർമാന് ബാറ്റ്മാൻ ഒക്കെ വാണ്ടിയത് ബാഗ്കള്. ഓരക്കെ ഇത്ള്ള ബാഗുകളാ വാണ്ടിത് അപ്പൊക്കെ വാങ്ങി. ഇന്നലപ്പം പോയിണ്ട് ഉം.
ബസ്സോ അതോ ഓട്ടോറിക്ഷ സ്കൂൾ അഒടെ എട്ത്താണോ?
ഇല്ല ക്ക ഇവടെ അട്ത്താണ് സ്കൂൾ നടക്കാള്ള ദൂരേ ഉള്ളൂ ഇന്നാലും ഏഹ് ആഹ് എന്താ ഇവടെ അട്ത്ത്ള്ള വീട്ട്ല് കാക്ക കൊണ്ടന്ന് ആഹ് ഏഹ് ആക്കലാണ് കൊണ്ടേയ ആക്കലാണ്. ഓട്ടറിക്ഷേൽ ഓരോ മക്കളും
ആഹ് ആഹ് ആഹ് ശരിയലെ നമുക്ക് ഏതായാലും ഒന്ന് കൂടണട്ടോ ഒന്ന് വീട്ടിൽ ന്ന്ട്ട്?
ആഹ് അതെ എന്തായാലും കൂടണം.
ന്നട്ട് നമുക്ക് എങ്ങനെ എങ്ങ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യണം ഒരു ഒരു ടൂർ എന്തെങ്കിലും.
നമക്ക് ഗേൾസോളി ട്രിപ്പ് ആയാലോ?
അതെ പെൺകുട്ടികൾ മാത്രേള്ള ല്ലെ?
ആതെ
അപ്പം നമ്മള് എവിട്ക്കാ പോവാ? ഇവടെ അട്ത്ത ഏതെങ്കിലും ഒ നല്ലൊരു സ്പേസ് നമുക്ക് കണ്ടെത്തണം?
ആഹ് ഫസ്റ്റ് ആയിട്ട് പോകല്ലേ ആഹ് അതെ ഫസ് ച്ചായിട്ട് പോകല്ലേ അപ്പൊ അവടെ അട്ത്ത്ള്ള സ്ഥലങ്ങളായാല അത്രയും നല്ലത് അപ്പോ എ വൻ വണ്ടിക്കൊക്കെ എന്താ ചെയ്യാ?
വണ്ടിക്ക് വേണെങ്കിൽ നമുക്ക് ഓഹ് കെ എസ് ആർ ടി സി ഇണ്ടല്ലോ ഇപ്പോ.
ആഹ് ആഹ്
ഒന്നെങ്കി അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സ്കൂട്ടി എടുത്തിട്ട് രണ്ടാള് വെച്ചിട്ട് അങ്ങനെ പോവാം.
ആഹ് ഈ സ്കൂട്ടിക്കെ പടിച്ചിണ്ടോ?
ഓഹ് ഞാന് കഴിഞ്ഞ മാസം എനിക്ക് ലൈസൻസ് കിട്ടി. ട്ട്ണ്ട് സ്കൂ
ഉം ഉം ഇൻക്ക് പടി പടിക്കാനക്കെ ആഹ് ഇക്ക് പഠിക്കാനൊക്കെ ത താല്പര്യ കൊറച്ചൊക്കെ അറിയാ. പക്ഷെ ഈ എല്ലാരും പർഞ്ഞ് ഈ ലൈസൻസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ലവണേസും മറ്റേ എട്ടിടലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ന്നൊക്കെ പർഞ്ഞ്.
അതൊക്കെ ട്ടാണ് പക്ഷെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കണ ആദ്യേ. പഠിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മള ഒന്ന് ട്രയൽ യ്യാ നു വാണ്ടിട്ട് അട്ത്ത്ള്ള ഗ്രൗണ്ട് പോയിട്ടൊക്കെ അയിനൻസരിച്ച് നിക്കും പിന്നെ ന്ന് പർഞ്ഞാല് അഒടെ എത്തിട്ട ഒരു പേടി ബേജാറൊക്കെ ഇണ്ട് അതൊക്കെ എന്താവുള്ളു അഒട്ന്ന് കയ്ച്ചിലാവണെങ്കി അതൊക്കെ മാറ്റി വെക്കണം എന്നാലേ കയ്ച്ചിലാവുള്ളു.
ഉം
പോവാൻ കഴിയില്ല.
ഉം ഇപ്പൊ ലേണേഴ്സ് ഒക്കെ പറയ്ണ്ടല്ലോ അതൊക്കെ എങ്ങനെയാ ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നോ
എനിക്ക് ആം തേർട്ടി സംതിങ് ക്വസ്റ്റ്യൻസ് ണ്ടായ്നു തേർട്ടി സിക്സോ മുപ്പത്താറ് ക്വസ്റ്റ്യൻസ് എങ്ങാനുണ്ടായിന് അയ്ല് നമുക് ക്ക് പതിനെട്ടെണ്ണെങ്കിലും ശരിയാവണം
ഉവ്വ്‌ വ്വ്
പിന്നെ അയ്ല് നമുക്ക് ഒരു ഉം ക്യാപ്ചർനൊരു സംഗതിം കൂടി വര്ന്ണ്ട് ഫസ്റ്റ് ഞാന് രണ്ടു വട്ടം ലേണിങ്ങ് ടെസ്റ്റ് ചെയ്തിട്ട്ണ്ട് രണ്ട് ഫസ്റ്റെ വട്ടം ലേണിംഗ് ടെസ്റ്റ്‌ ചെയ്ത് അതില് ഫസ്റ്റ്ത്തെ ഡേ ടെസ്റ്റിൽ എന്താ പാളി പോയ്തെന് വെച്ചാ ക്യാപ് ച്ച വന്ന്ണ് ഓരോ ത്രീ ക്വസ്റ്റ്യൻ കഴിഞ്ഞാലും ക്യാപ്ച്ച അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണ ടൈമിലും നമുക്ക് ഈ ക്യാപ്ച്ചിം കൂടി ഇൻക്ലൂഡറാവും അപ്പൊ അതും കൂടി നമുക്ക് എന്തെയ്യണം കവറെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് എത് ത്തണം അപ്പൊ അത് കഴിഞ്ഞില്ല ടൈം ഔട്ടായി
ഈ ക്യാപ്ച്ചാന്ന് പറഞ്ഞാലെന്താ ഈ സ്ക്രീനില് കാൺണെ ആത് ട്ട്
അതായ് ര് ഏ ആ ഒര് മറ്റേ ക്യാപിറ്റലും സ്മോൾലെറ്ററും അങ്ങനെ വരുവല്ലോ
ഒരു ഫയ് എയ്റ്റ് ഡിജ് ഏ ഒരു എട്ട് എട്ട് അക്ഷരങ്ങളൊക്കെ വന്ന്ട്ട്ള്ള ആ
ഉം
അങ്ങനെ അതേ ണ്ടാവുള്ളൂ പക്ഷെ അത് നമുക്ക് നമ്മളാ ടെൻഷൻല് ആയേക്കുമ്പോ നമുക്ക് ആതൊന്നും കാണാൻ പറ്റൂല പെട്ടെന്ന് പെട് പെട്ടെന്ന് പിന്നെ കീബോഡും അല്ലേ കീബോഡില് നമുക്ക് നല്ലോണം നോക്കി പരിശോധിച്ച് ചെയ് ചെയ്യുമ്പോ റ്റ്യനും ടൈം ഔട്ട്‌ ആവും ഇപ്പ അതൊന്നല്ലട്ടോ ഇപ്പ കൊറെ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ പത്ത് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്പ ആയ് ഇപ്പ മുപ്പത് ക്വസ്റ്റ്യൻല് പതിനെട്ട് ക്വസ്റ്റ്യനെന്നെയാണ് ആ പതിനെട്ട് ക്വസ്റ്റ്യൻ കഴിഞ് കഴിഞ്ഞാല് ക്യാപ്ചല് ഏറ്റവും ലാസ്റ്റ വരാ
അതെ അതെ
ആ ആ പൈനെട്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞാല് ആ അതാവുമ്പോ സുഖാണ് പതിനെട്ട് കൊസ് ച്ച് കഴിഞ്ഞല് പിന്നെ എന്ത്‌ ചെയ്യും അത് ഓ ഓട്ടോമാറ്റിക്ക്‌ ലീ അത് സ്റ്റോപ്പ് ആകും അതുകൊണ്ട് നമ്മള് അയ്ല് വിൻ ചെയ്ത് നമുക്ക് ഒർപ്പിക്കാ
ഉം ഈ ലേണേഴ്സ് അപ്പം തന്നെ നമുക്ക് കിട്ടോ
അത് ആ അത്പൊ അത അപ്പ തന്നെ അയ്ന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നാണ് ഇൻക്ക് തോൺണ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെസ്സേജ് എന്തെങ്കിലും വരും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഒരു ടെ ഒരു ക്ലാസ്സ്ണ്ട്
ആഹ്
ആഹ് ആഹ്
അതെ എന്തിനെ എന്തിനെ സംബന്ധിച്ചുള്ള ക്ലാസ്സാണ്
അതായത് നമ്മ്ള് വണ്ട് വാഹനം ഡ്രോ റോഡിലോട്ട് എറക്കുമ്പോള്ളെ അവ്ടെ എന്തൊക്കെ കാര്യങ്ങള് ശ്രദ്ധിക്കണം എങ്ങനെക്കെ ഓടിക്കണം അങ്ങനെക്കെ പർഞ്ഞിട്ടുള്ള ഓരോ നിയമങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണയ്ല് പറയുന്ന പക്ഷെ അത് ഏറ്റു രണ്ട് ഹവറാണ് അതെന്തായാലും നമ്മള് പങ്കെടുത്തിട്ട് അയ്ന്റെ ഒരു ഒരു സീല് സൈന് നമുക്ക് വാങ്ങണന്ന് നിർബന്ധ
ആഹ് ആഹ്
എന്നാലേ നമ്മള് അതില് ക്വാളിഫൈ ആവുള്ളൂ.
ഉ ഈ ലേണേഴ്സ് കഴിഞ്ഞിട്ടാണോ നമ്മൾ ഈ എട്ട് ഇടേണ്ടത്?
ഈ ലേണിങ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്ലാസ് ഈ പ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു നിയമത്തിന്റെ ക്ലാസ്സ് അതും കേട്ട് കഴിഞ്ഞിട്ടേ നമ്മൾ എട്ടിടാൻ പോവുള്ളു. അവിടെ ഏട്ട് ഇടണെങ്കിൽ അയ്ന് ആദ്യം ഇതിന്റൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മൾ കാണി ച്ച് കൊടുക്കണം. ന്നട്ട് ഓൽ സൈൻ ചെയ്തിട്ട് നമ്മൾ ടീപ്പിച്ചാണ് ചെയ്യ്ണത്
അതെ പിന്നെ വേറെന്തെലും ആഹ് ആഹ് പിന്നെ വേറെ എന്തേലും ടെസ്റ്റ്‌കൾ ഉണ്ടൊ അത് എന്തേങ്കിലും ഈ എട്ട് കഴിഞ്ഞ പിന്നെ നേരെ സർട്ടിഫിക്കറ്റ് കിട്ടാണോ നമ്മുക്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോ
ഇല്ല ഇല്ല ആ എട്ടില് തന്നെ നമുക്ക് ഒരു ചാൻസെ കിട്ടുള്ളൂട്ടോ. ആ ഒരു ചാൻസ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊറെ ട്രയൽസ് തരും ഓൽ. ഈ ടീച്ചർമാര് വരുന്നന്റെ മുമ്പ് നമ്മള് നേരത്തെ ചെന്ന് കഴിഞ്ഞാല് നമ്മുക്ക് കൊറെ ട്രയൽസ് തരും അപ്പൊ നമ്മുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ ഓൽ. നമുക്ക് പറഞ്ഞാൽ ഇവിടുത്തെ വണ്ടിയും അവിടുത്തെ വണ്ടിയും ചെലപ്പോ നമുക്കൊരു ബാലൻസിന്റെ ഒരു ഇത് പ്രോബ്ലം വന്നേക്കാം ചെല്പം അപ്പൊ നമ്മള് നേരത്തെ ചെന്ന് കഴിഞ്ഞാൽ ന നമുക്ക് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യങ്കിലും അഹ് ഇട്ട് നോക്കാം ഇട്ട് നോക്കാ എന്നാലേ നമുക്ക് അയില് കഴിച്ചിലാവാൻ പറ്റുള്ളൂ.
ഉം
അപ്പം അവിടെ ചെന്ന് ഓഫീസർമാരുടെ അടുത്ത്ന്ന് ഒ ഒറ്റ ചാൻസേ ഉണ്ടാവുള്ളൂ അയിൽ ഒരു വട്ടത്തിൽ തന്നെ ശരിയാ അപ്പോം അതുവരെ നമ്മള് ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ആ സമയം എത്തുമ്പോ നമുക്ക് ശരിയാ ക്കാൻ പറ്റണം എന്നില്ല അതൊക്കെ ഓരോ ഭാഗ്യാണ്.
ഉം ഇപ്പൊ എന്റെ കസിൻ പറഞ്ഞിണ്ട് എട്ടിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റോഡ് ടെസ്റ്റ് ഉണ്ടാവുംന്ന് പറയിണ്ട്. ഓൾ വന്ന് ഓൾ പറഞ്ഞ്
ഉണ്ടാവോ ഞാൻ പറയാൻ മറന്നക്ക്ണ് കേട്ടോ എട്ട് ഇട്ട് കഴിഞ്ഞിനേശം ഒരു റോഡ് ടെസ്റ്റ്ണ്ടാവും ടെസ്റ്റ്‌ പിന്നെ സിമ്പിള അത് ഏഹ് അത് വെറും സിമ്പിളാ അഹ് നമുക്കൊര് നമുക്ക് ഏഹ് ഇവിടെ ഏഹ് പോ ഇവിടെ ഒരു ഫിഫ്റ്റി കിലോമീറ്റർ അത്രേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് അവിടുന്ന് നമുക്ക് ഓഫീസർമാർക്ക് കാണണ അത്ര ദൂരേ ഉണ്ടാവുള്ളു. അവിടുന്ന് ജസ്റ്റ് ഇൻഡിക്കേറ്ററും ഓരോ നിയമങ്ങൾക്കനുസരിച്ചുള്ള ഇത് നമ്മള് ചൂസ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും.
ഉഹ് ഉഹ് ആഹ് അതെ അപ്പോ നിങ്ങള് എന്തേലും ഇപ്പൊ ഫ്രണ്ട്സ് വഴിയാണോ ചെയ്തത്? അല്ല ആരാ ഒപ്പം പോന്നത്. ട്യൂഷൻ എടുക്കാൻ ഉം അങ്ങനെയാണോ ഇൻക്ക് ഏതായാലും ലൈസൻസ് എടുക്കണംമെന്നുണ്ട് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ പറയണ കേട്ടിട്ട് ഭയങ്കര എളുപ്പള്ളൊരു ഇതാണ് തോന്നുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാന് ലൈസൻസിന് അപേക്ഷ കൊടുത്തു